ഹലോ
എന്തുണ്ട് വിശേഷം?
ആഹ് സുഖം സുഖം ഇവിടെ പട് പട്ടികളെല്ലാടെ കെടന്ന് കൊരയ്ക്കുന്ന് ഞാൻ നോക്കിയതാ എന്തുവാ പ പട്ടികൾ എല്ലാടെ അവിടെ കെടന്ന് കൊരയ്ക്കുന്ന്
അതെ മുറ്റത്ത്ക്കെക്കെ വെര് വായിരിക്കൂല്ലേ
ഓ മുറ്റത്ത് നമ്മളോട് വല്യ ശല്യം ഒന്നും ഇല്ലാ എനിക്ക് തോന്നണു ഈ പന്നി ഇവിടെയൊക്കെ പന്നിശല്യൊണ്ട് ആഹ് അത് വെരുമ്പഴാ ഈ പട്ടികളെല്ലാം കൂടെ കെടന്ന് റോഡ് റോഡി പട്ടികളുടെ ശ പട്ടികളാ
ആഹ് അതവിടെ ആരും ഓലാരെയും കണ്ടിട്ടുണ്ടാവും അതായിരിക്കും
ആഹ് എന്തോ വ കണ്ടിട്ടുണ്ട് എല്ലാം കൂടെ കെടന്ന് ബഹളം വെക്ക്ന്ന് ഇവിടെ ഇവിടെ സ്ഥിരമുള്ള കുറെ പട്ട് ട്ടികളൊണ്ട് നമ്മടെ നാട്ടി തന്നെ ഒള്ളയാ അവര് പൊറത്തൂന്ന് ഏതെങ്കിലും ഒരു വരുത്തുപട്ടി വരാൻ സമ്മതിക്കത്തില്ലാ ഈ ഏരിയെ കാല് കുത്താൻ സമ്മതിക്കത്തില്ലാ
ആഹ് ആഹ് അയ് ശരി അത് നല്ലതാണ്
വന്ന് കഴിഞ്ഞാ അതിനെ ഇവിടുന്ന് പറ പറത്തും
ആഹ് അങ്ങനെ
കഴിഞ്ഞ ദിവസം ഞങ്ങള് കണ്ടോണ്ടിരിക്കുവാ എവിടന്നോ ഒരണ്ണം ഏതോ വഴിതെറ്റി വന്നതാ
ആഹ്
ഈ ഞങ്ങടെ അയ്യത്തൂടെ ഓടിച്ച് താഴെ എറക്കി താഴെ ഒരു ചെരു ചെരുവ് പോണട്ടാ അവർടെ അയ്യത്തോടെ അവരെല്ലാ എറങ്ങി നോക്കി ആ പട്ട് പട്ടി ഈ ഈ എനിക്കോന്ന് ഈ ഏരിയയിലുള്ള എല്ലാ വീടുകളും കേറി എറങ്ങി രക്ഷ ക്ക് വേണ്ടീട്ട് ഓടിച്ചു ഏരിയേന്നെ ഓടിച്ചു ഒരു കണക്കിന് ഗുണവുവാ ഒരു കണക്കിന് ദോഷോം ചെയ്യും രാത്രിയിലൊക്കെ വണ്ടി വെരുവാന്നുണ്ടെങ്കില് ചെലപ്പോ അറിയാ ഇതെടുത്ത് മുന്നി ചാടിക്കളയും
ആഹ് അതെ അതെ
ഉം
എടി പന്നി നിങ്ങളെ വീട്ടിലെക്കെ വരുവോ?
ആഹ് നമ്മടെ ഇവിടെയൊക്കെ ഒണ്ട് ആഹ് കേറി വരിയൊക്കെ ചെയ്യും നമ്മളൊ ശല്യൊന്നുല്ലന്നുള്ളതേ ഒള്ളൂ നമ്മളെ കണ്ട് കണ്ട് കണ്ട് അറിയാം
ആഹ
വീട്ടിലെ ആളുകളെ അറിയാ അവർക്ക്
അതെ അവര് രാത്രിയല്ലേ എറങ്ങാ
ആരാ പന്നിയാ അതോ പട്ടിയോ
പന്നികള്
ആഹ് പന്നികള് രാത്രിയിലാ അത് നമ്മള് ക് ശ്രദ്ധിക്കാൻ പോകത്തില്ലാ
ആഹ് ശരി വീട്ടിലെ വീട്ട്ക്കൊന്നും വെരില്ലല്ലോ
ആഹ് ഇങ്ങോട്ട് കേറാനായിട്ട് ഇവിടൊക്കെ ചീനിയൊക്കെ ഇന്നാൾക്ക് നട്ട് വെച്ച് അത് മൊത്തം പിഴ്തെടുത്തൊക്കെ വെച്ചായിരുന്നു അപ്പൊ അതുകൊണ്ട് ഒന്നും നട്ട്
വറക്കാൻ ആളെ കൊണ്ടൊരണ്ടല്ലോല്ലേ
ആഹ് വെച്ച് കഴിഞ്ഞാ അതിനെ എടുത്ത് തലതിരിച്ച് വേണെങ്കി വെച്ച് കളയും.
അതെ
ആഹ് ഇപ്പൊ വ വയലിലൊക്കെ താഴെ വയലാ വയലൊക്കെ അവരാണ് ഇപ്പൊ ഈ സൗരോർജ്ജത്തിന്റെ ഇത് വേലി
ആഹ്
നിർമ്മിച്ചിട്ടേക്കുവ ഇപ്പം രണ്ട് മൂന്നിടത്തിപ്പൊ അത് അവര് ചെയ്തിട്ട്
അതെങ്ങനെയാണ്
സൗരോർജ്ജ വലി ആകുമ്പോൾ രാവിലത്തെ സൂര്യപ്രകാശം കൊണ്ട് രാത്രി ആവുമ്പോ അത് കറണ്ട് ഇതാവും അപ്പൊ തൊടുമ്പം വൈബ്രേഷൻ നമ്മളെ എർത്തടിക്കുന്ന പോലെ ചാവത്തില്ല
ആഹ് അങ്ങനെ
ആഹ് അതിനകത്ത് ടച്ച് ചെയ്യുമ്പോ എർത്തടിക്കുന്നോണുക്ക് വരും
അപ്പൊ ഒരു പേടി ഉണ്ടാവുല്ലേ
ആഹ് അന്നേര അതിനകത്ത് കൂടുതൽ കൈ കടാൻ ചെലത്തില്ല അങ്ങനൊണെങ്കി കൃഷി അകത്ത് നിക്കത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ മൊത്തം ചേനയും ചേമ്പൊക്കാ നീ പിഴുത് അതിന്റെ അടി ഭാഗൊക്കെ അത് മൊത്തം തിന്നിട്ട് ബാക്കി ള്ളത് അവിട്ടേക്കും
ആഹ് ശരി
ഉം ഒരു രക്ഷയുല്ല അത് മൊത്തം പിഴുത് വെക്കും അതെ എങ്ങനെ പിഴുതുന്നള്ള അത് ആകെ ഇതേ ഒള്ളൂ ആ വായും കൈയും കാലേ ഉള്ളു
ആഹ് ആഹ്
ഉം കുഞ്ഞു ഓണ ഉറങ്ങിയില്ലയോ
ഓള് ഒറങ്ങി ഇപ്പം നീച്ചതാ ഇത് അസ്മില ഓള്പ്പട് എണീറ്റതാ
കരയുന്നോ
എന്തോ
പ്പണീറ്റാണാ
എണീറ്റതാ ഉറക്കത്തിന്ന് എണ്ണീറ്റതാ അല്ലേ
ആഹ് ഓർക്കത്തിന്ന് എണീട്ടാ
ഉം ഉം എത്ര വയസുണ്ട്
മൂന്ന് വയസ്സാവ്ണൊള്ളൂ
മൂന്ന് വയസാ അപ്പ എത്ര പേരുണ്ട്
എനിക്ക് നാല്
നാല് പേര്
ആഹ് ആഹ്
എല്ലാ ഈ രണ്ടു വയസിന്റെ വ്യത്യാസം ഉണ്ടോ
അതെ ഒന്നര ഒന്നര ആഹ് അത്രെ ഉള്ളു
നാല് ആണാണോ പെണ്ണാന്നോ
ഒരാണും മൂന്ന് പെണ്ണു
ആഹ് ആങ്ങള ഉണ്ട് പെങ്ങമാർക്ക്
അതെ ഒന്നുണ്ട്
ഉം ഉം വഴക്കുണ്ടോ നാല് പേരുടെ
അതെല്ലേ ഉള്ളു
ഒള്ള്
എന്നെല്ലേ ഉള്ളൂ അവൾക്ക്
ഉം ഉം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരിക്കും എന്തോ? അയ്യോ പറയുന്നത് ക്ലിയർ ആവുന്നില്ല കേട്ടോ വെട്ടി വെട്ടി പോകുന്നുണ്ട് ഇല്ല സൗണ്ട് ക്ലിയറല്ല എന്തോ എരപ്പ് പോണൊക്കാടാ കേൾക്കുന്നത്
ഹലോ ഹലോ